ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം കൊഴപ്പല്ലല്ലോ
നല്ല വിശേഷം ആഹ് കൊഴപ്പൊന്നുല്ല
ഏഹ് പിന്നെ എവിടെ വീട് തന്നെല്ലേ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ
പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കാണ് നിങ്ങളെന്താ ചെയ്യ്ണേ
ഇൻക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുല്ല അതുകൊണ്ടാണ് താങ്കളെ കോളെയ്തത് ഏഹ് പിന്നെ നമുക്ക് ഇന്ന് വെറുതെ കൊറോണയെ പറ്റി ഒന്ന് സംസാരിച്ചാലോ നമ്മള് മൂന്നാല് വർഷങ്ങൾക്ക് മുണ്ട് മുമ്പുണ്ടായ വലിയൊരു രോഗ ആരുന്നുല്ലെ നമ്മളൊക്കെ നേരിട്ട് വലിയൊരു ദുരന്ത ആരുന്നല്ലോ കൊറോണ അതിനെപ്പറ്റി വെറുതെങ്ങനെ സംസാരിച്ചാലോ?
അതെ നമുക്ക് സംസാരിക്കാം കൊറോണയെ കുറിച്ച് സംസാരിക്കയാണെങ്കി എനിക്ക് എന്റെ അനുഭവം തന്നെ പറയന്ണ്ട്.
ആഹ്
ഞാന് എന്താ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് കൊറോണ ണ്ടായിരുന്നത്. അന്ന് എനിക്ക് അഞ്ചു മാസം പ്രഗ്നന്റ് ആയിരുന്നു. അന്ന് ഈ നാട്ടില് ണ്ടായിരുന്നെങ്കിലും അവിടെ മറ്റുള്ള ഇടങ്ങളില ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീട്ടിലൊന്നും ആർക്കും ണ്ടായിരുന്നില്ല. എനിക്ക് എവിടന്നന്ന അറിയില്ല പെട്ടെന്ന് കൊറോണ പിടിപെട്ടു.
ആഹ് അങ്ങനെ ഇവിടെം തന്നെ ഞങ്ങളടെ എവിടെന്ന് തന്നെ ഒരുപാട് പേർക്കൊക്കെ കൊറോണ ഉണ്ടായിന്നു ചു റ്റുവാത്തത്തും അയൽവാസികൾക്കുക്കെ പക്ഷെ ഞങ്ങളെന്തായാലും അതിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന വെച്ചാ ഞങ്ങടെ വീട്ടിത്തെ ആർക്കുന്നും ഉണ്ടാവില്ല കുടുംബത്തി ത്തെ എഹ് അകന്ന കുടുംബറ്റുന്നൊക്കെ എഹ് ചിലോർ ക്കൊക്കെ കൊട കൊറോണ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങക്കാർക്കും അങ്ങനെ പിടിപെട്ടിട്ടൊന്നുല്ല. പിന്നെ എന്തായിരുന്നു അന്നത്തക്കെ ഒരു എക്സ്പീരിയൻസ്? ക്വാറന്റൈനിലൊക്കെ കഴിഞ്ഞിരുന്നില്ലേ?
അന്നത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാലൊന്നു കഴിയില്ല ക്വാറന്റൈയ്ലായിരുന്നു വീട്ടിൽ പ്രഗ്നന്റ് ആയിരിക്കണ സമയത്തല്ലേ. ഭയങ്കര ബുദ്ധിമുട്ട ബുദ്ധിമുട്ടിലായിരുന്നു ഹോസ്പിറ്റലിൽ പോവാൻ പറ്റില്ല. കാരണം മറ്റുള്ള രോഗികൾക്ക് ഇത് പടരും വിചാരിച്ചിട്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്. വേറെ രോഗികൾ ഉണ്ടായിരിക്കോല്ലോ ഇട്ട് ഇങ്ങനെയ്ള്ളേ. അതുകൊണ്ട് ഹോസ്പിറ്റൽക്ക് പോകാൻ പറ്റൂല ഡോക്ടർ വിളിച്ചിട്ട് അവര് പറയുന്ന മരുന്ന് മാത് ത്രം വാങ്ങി കഴിക്കാനേ പറ്റിണ്ടായിരുന്നുള്ളൂ.
അതെതെ അതേ കാലത്ത് ഇപ്പൊ ഡോക്ടർമാർ സിസ്റ്റർമാരൊക്കെ ഭയങ്കര അധികം നമ്മള്. കെയറെയ്യാനോക്കെ മറ്റു ശ്രദ്ധിച്ചിരുന്നു കാരണം അവര അവരുടെ സുരക്ഷ പോലെ ഉറപ്പ് ഉറപ്പവരുത്താതെ അതായത് ഇപ്പൊ നമുക്കൊക്കെ പേടിയാണ് ഒരു കോവിഡ്ള്ള ആളടത്ക്ക് പോവാൻ തന്നെ നമുക്കൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങനെടുത്തോടുത്ത് അവര് ഏഹ് ഈ കൊറോണ സംബവിച്ചവരൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട മരുന്നുകൾ നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ അവര് വളരെയധികം പ്രയത്നിച്ചിരുന്നു അല്ലെ?
അതെ ഞങ്ങടെ നാട്ടിൽ തന്നെ അതിനെ പ്രത്യേകം എന്താ സമിതിക്കെ രൂപീകരിച് ച്ചിരുന്നു സംഘടനകൾ അതിനന് മുൻകൈ്യടുത്തിരുന്നു. പല സഹായങ്ങളും അവരുടെക്കെ ബാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നെ രോഗികൾക്ക് ആവശ്യമായ മര് മരുന്നുകളും ഫുഡും. ഭക്ഷണ സാധനങ്ങളും ഒക്കെ അവര് വീട്ട്ക്ക് എത്തിച്ചു തന്നിരുന്നു. നല്ലൊരു സഹായങ്ങൾ ണ്ടായിരുന്നു. എന്നാലും ഞാന് വീട്ടില് എന്റെ കൂടെ എന്റെ ഉമ്മണ്ടായിരുന്നു. ഞങ്ങള് രണ്ടു പേരും മാത്രാണ് വീട്ടിലുണ്ടായിരുന്നത്. എൻ എനിക്ക് മക്കള് അവരൊക്കെ എൻറെ വീട്ടിലായിരുന്നു. അതൊണ്ട് അവർക്കൊന്നും കൊറോണ പിടിപെട്ടില്ല. ഇന്റെ ഭർത്താവ് ജോലി സ്ഥലത്തും. അതോണ്ട് അവരൊക്കെ കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ടു.
അതെ അതെ പിന്നീ കൊറോണെന്റെ കുറിച്ച് സംസാരിക്കയാണെങ്കി തന്നെ നമുക്ക് ഏറ്റവും കൂടുതല് പറയാള്ളത് ഏറ്റവും കൂടുതൽ നമ്മളോർമ്മിക്കുന്നൊരു കാര്യാണ് മാസ്ക് അതുവരെ നമ്മള് ഉപയോഗിക്കാതെ മാസ്കും സാനിറ്റൈസറും അതുവരെ നമ്മള് മാസ്കൊന്നുടാതെ തഇപ്പോ ആ കൊറോണന്റെ ടൈമില് നമുക്ക് നമ്മുടെ മുഖം തന്നെ പരസ്പരം കാണാൻ പറ്റാത്തൊരവസ്ഥ കാരണംമാസ് ക്ക് ധരിക്കാതെ ഏഹ് ഒരിക്കലും പൊറത് പോവാപറ്റാത്തൊരവസ്ഥ പിന്നെ ഏതുനേരവും വീട്ടിൽതന്നെ നമ്മടെ സേഫ്റ്റിക്കാണ് പക്ഷെ നമ്മുക്കേതുനേരം വീട്ടിൽതന്നെ ഇരുന്ന് വർക്കിനോവാപറ്റാതെയും അങ്ങനെയൊകൊരുപാട് നമ്മള് ബുദ്ധിമുട്ടിട്ടുണ്ട് അല്ലെ കൊറോണസമയത്ത്
അതെ അതെ എനിക്കിത് പിടിപെടാൻ കാരണം തന്നെ മാസ്ക് കൃത്യമായി ധരിച്ചില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് പൊറത്ത്ക്ക് ഹോസ്പിറ്റൽക്കൊക്കെ പോവുമ്പോ നമ്മള് അത്രങ്ങ് ശ്രദ്ധിക്കാത്തതോണ്ടായിരിക്കാം എനിക്കിത് പിടിപെട്ടത് ഈ നാട്ടിലൊന്നങ്ങനെ കൂടുതലൊന്നുണ്ടായിരുന്നില്ല എനിക്ക് എവിടന്ന് കിട്ടിയെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു കാരണം പരിസരത്തൊന്നും ആർ ക്കും ഇല്ലാത്തത് കൊണ്ടേ നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു അന്ന്.
ആഹ് അതെ പിന്നെ കൊറോണ ടൈമ് പ്രത്യേകിച്ച് ബാധിച്ചത് നമ്മുടെ പഠനമേഖലയിലൊക്കെ നല്ല ബാധിച്ചിരുന്നു കാരണം അതുവരെ നമ്മള് സ്കൂൾക്ക് പോയിട്ടാണ് പഠിച്ചിരുന്നത് സ്കൂൾ എക്സ്പീരിയൻസെയ്യ ഓട്ത്ത കൊറോൺ ത്ത് സെഹെ ടൈമ് വന്നപ്പോ നമ്മളാകെ ഫുൾടൈം ഓൺലൈൻക്ലാസ്സായി പിന്നെ പഠനമേഖലയില് ദുരന്തംന്ന് പറഞ്ഞാ ഏറ്റവും വലിയ ദുരന്തന്നർഞ്ഞാ പഠനമേഖലയെ നന്നായിട്ട് ബാധിച്ചു കാരണം. അങ്ങനെ ഏഹ് അതുവരെ ഓഫ്‌ലൈനായിട്ട് പോയിരുന്നു കുട്ടികൾ പിന്നെ ഓൺലൈനായി അവർ തീരെ പഠനങ്ങളിലൊക്കെ ശ്രദ്ധിക്കാതായി ഒരുപാട് കുട്ടികൾക്കിപ്പോ നല്ലപഠിച്ചകുട്ടികൾക്ക്തന്നെ പഠിക്കാത്തഒരുമായിരുന്നു കൊറോണടൈമെന്ന്പറഞ്ഞ ഈ ഓൺലൈൻ ക്ലാസായിട്ട് ഒരുപാട് കുട്ടികൾ ഈ ഫോൺ യൂസെയ്യാനും ഫോണിൽ അഡിക്റ്റാവാനൊക്കെ തൊടങ്ങിയ ഒരു കാരണംന്ന് പറഞ്ഞാ തന്നെ കൊറോണ കാലമായിരുന്നു.
അതെ അതെ അതിനെ കുറിച്ച് പറയാണെങ്കി എല്ലാ ഇസ്കൂളുകളും ഓൺലൈനായിമാറി വീട്ടില് എല്ലാ വിദ്യാർത്ഥികളെ കയ്യിലും ഫോണ് വേണമെന്നൊരു നിയമം വന്നു കാരണം അവരുടെ ക്ലാസ്സ് കേൾക്കണങ്കി അവർക്ക് ഫോൺ വേണല്ലോ അത് കാരണം അവർ ര് നമ്മള് പഠിക്കാൻ ഫോണ് കൊടുക്കണ സമയത്ത് അവര് ഗെയിമ് കളിച്ചിരിക്കും. പഠനത്തില് പിന്നോക്കംമായ കുട്ടികളൊക്കെ പിന്നെ ആദ്യം പഠിച്ചതൊന്നും അവർക്ക് ഓർമ്മയില്ലാതെ അക്ഷരങ്ങൾ വരെ പഠിപ്പിച്ച് കൊടുക്കണ്ടൊരു അവസ് ഥയിലേക്ക് എത്തി വീട്ടിലുള്ളവരൊക്കെ പിന്നെ എത്ര ശ്രദ്ധിച്ചാലും അവരെ ആ ടീച്ചറിന്റെ അടുത്ത് പോയി പഠിക്ക്‌ണ ആ ഒരു വിദ്യാഭ്യാസം അവർക്ക് വീട്ടിൽനിന്ന് കിട്ടിയിരുന്നില്ല. ഫോണിൽ നിന്നായാലും
അതെ പിന്നെ വേറെ കൊറോണയെ കുറിച്ച് പറയാനെ പറയാനാണെങ്കിപ്പോ പോലീസ് പോലീസ്ന്നൊക്കെ പറഞ്ഞ അവരവരുടെ വീട്ടിപോലും ഏഹ് പോവാണ്ട് നമ്മളൊക്കെ സംരക്ഷിക്കാനായിട്ട് അവര് ഡ്യൂട്ടിക്ക് എറങ്ങിയിരിക്കായിരുന്നു അവ അവരവരുടെ ഏഹ് സ്വയം സംരക്ഷണം പോലും നോക്കാതെ വീട്ടി പോവാണ്ട് അവരുടെ കുട്ടികളെയും ഭാര്യമാരൊന്നും കാണാണ്ട് ഏഹ് ഒരുപാട് സാഹനങ്ങൾ സഹിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട് അവരവരുടെ ഏഹ് സുരക്ഷ ഒറപ്പു വരുത്താതെ ഏഹ് സ സമ്മം നമുക്ക് തോന്നും അവര് അവരെ കണ്ണ് വെട്ടിച്ചും മറ്റൊക്കെ നമുക്ക് പൊറത്തെറങ്ങാനും ഏഹ് അവ അവരെ ബുദ്ധിമുട്ടിക്കാാനൊക്കെ തോന്നും പക്ഷെ ഒരുകാര്യം നമ്മളോർ ക്കണം വളരെ അവര് പ്രയത്നിച്ചിട്ടുണ്ട് ആ സമയത്ത് കാരണം എന്താപ്പൊ അവരവരുടെ വീട്ടി പോലും പോവാണ്ട് നമു ക്ക് വളര അധികം ഇൻസ്ട്രക്ഷൻസും മറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഏഹ് പിന്നെ ഒരുപാട് പോലീസുകാരൊക്കെ തല്ലിന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് വേറെ നിവർ ത്തിയില്ല നമുക്ക് നമ്മുടെ ജീവനെ കുറിച്ച് സുരക്ഷയില്ലങ്കിലും അവരവരുടെ ഡ്യൂട്ടീസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ
അതെ അതെ അതെ പോലീസിന്റെ കാര്യം പറഞ്ഞപ്പളാണ് ഓർമ്മ വരുന്നത് ഞാന് ഇവിടെ വീട്ടില് കൊറോണ ആയിരിക്കുന്ന സമയത്ത് എന്നെ സന്ദർശിക്കാൻ വേണ്ടി രണ്ട് പോലീസന്മാര് വന്ന് അവര് വീട്ടിലേക്ക് കേറിയില്ല വീ വീട്ടിലേക്കാ ർക്കും വരാൻ പാടില്ലല്ലോ ക്വാറന്റേല് ഇരിക്കല്ലേ അവര് റോഡിൽ നിന്ന് സംസാരിച്ചു അവര് നൽ മാർഗ്ഗ നിർദ്ദേശങ്ങളൊക്കെ തന്നു അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വിളിച്ചോണ്ടു പറഞ്ഞ് അവര് നമ്പറ് തന്നു എന്ത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഒരു പേടിയും പേടിക്കണ്ട എല്ലാ സഹായോം ഞങ്ങളെ ഭാഗത്തു നിന്നിണ്ടാവും എന്നൊക്കെ വന്ന് അവര് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് പോയത് ആഹ് സാറമ്മാരെക്കെ ഇപ്പഴും നമ്മളിങ്ങനെ ഓർ ഓർക്കുണു അത്രയും സഹായങ്ങള് നമ്മുക്കിണ്ടായതു കൊണ്ട് അവര്
ഇപ്പം നേരത്തെ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ എന്താപ്പോ പിന്നെ സർക്കാരിന്റെ വകയൊക്കെ ഒരുപാട് ഏഹ് ആളുകളിൽ നിന്നൊക്കെ ഏഹ് നമുക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് കാരണം അന്ന്ന്നൊക്കെ പറഞ്ഞാ ജോലിക്ക് പോവാണ്ട് ഒരുപാട് ആഹ് ഇപ്പോ ഇപ്പോ നോക്കാൻ ഇപ്പൊ ഞങ്ങടെ കുടുംബം പോലും വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. കാരണം ജോലിയില്ലാതെ നമുക്കൊന്നും ഭക്ഷണം കഴിക്കുന്ന നല്ല ഭക്ഷണം കഴിക്കാൻ പോലും കാരണം പൈസ. പൈസയില്ല പിന്നെ കിട്ടാൻ സാധനങ്ങളുമില്ല. എപ്പോഴ് എപ്പോഴും ഇപ്പ ഇപ്പോന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പഴും. കടയിൽ പോയി വേണ്ടേ സാധനങ്ങള് വാങ്ങും, പക്ഷേ അപ്പ അവ അന്ന അന്നത്തെ കാലത്ത് എപ്പഴും നമുക്ക് പൊറത്തുക്കൊന്നു എറങ്ങാൻ പ റ്റൂല അങ്ങനത്തൊരു അവസ്ഥ മാത്രമല്ല. ഇനിപ്പറഞ്ഞാന് പറ്റിയാ തന്നെ എപ്പഴെങ്കിലും കൈയ്യില് കാശ് ഉണ്ടാവില്ല, കാരണം ജോലി. ജോലിയെന്ന് ജോലി മേഖലയിൽ നന്നായിട്ട് ബാധിച്ചിരുന്നു ആഹ്. കൊറോണ ടൈം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. നമുക്ക് ഇവ ഇവരിനൊക്കെ കിട്ടുന്ന ചെല സഹായങ്ങളും മറ്റുക്കെ നമുക്ക് നന്നായിട്ട് ഉപയോ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഒരുപാട് സഹായങ്ങള് താങ്കൾക്കും കിട്ടിയിട്ടുണ്ടാവുമായിരിക്കുവല്ലോ.
അതെ എനാക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതായത് നമുക്ക്. അത് വീട്ടു സാധനങ്ങളൊക്കെ എന്തോ സംഘടന വഴി കിട്ടിയിട്ടുണ്ട്. അവര് ഞമ്മളെ വീട്ടില് എത്തിച്ചു തരും, പിന്നെ ഭക്ഷണങ്ങള് അവര് ചെല ടൈമില് ഭക്ഷണങ്ങൾ. എത്തിച്ച് തന്നിട്ടുണ്ട് വിൻ പിന്നെ ഞമ്മളെ. റേഷൻ സാധനങ്ങളൊക്കെ അവര് വീട്ടിലെത്തിച്ച് തന്നിട്ടുണ്ട്, നമ്മളൊന്നും പോവാതെ. അത് നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോ മരുന്ന് ആവട്ടെ എല്ലാം നമ്മളെ വീട്ടില് അവര് എത്തിച്ചു തന്നിട്ടുണ്ട്. മറ്റു സംഘടനകളും എന്താ നമ്മുടെ മെമ്പർമാരും. ഹെൽത്തിനും ഹെൽ ത്തിന്നുള്ള ആളുകളൊക്കെ നമ്മള് എന്തോ നല്ല സഹായം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും കൂടി ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം എന്താെന്ന് വെച്ചാല് വീ വീട്ടിലുള്ളവരൊന്നും കാണാതെ ഇരിക്കേണ്ട ഒരു സമയാണ് നമ്മളെ മക്കളെ കാണാൻ പറ്റൂല. നമ്മളെ ഭർത്താക്കന്മാരെ കാണാൻ പറ്റൂല. അങ്ങനെക്കൊരു സമയമായിരുന്നു അപ്പോ, വളരെ ബുദ്ധിമുട്ടായിരുന്നു ആഹ് സമയത്ത്.
ശരിക്കും നമുക്ക് ആഹ് കൊറോണ ടൈം എന്നുപറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലൂടെ ആകെ ഒരു ദുരന്തം. ടൈമാണ് ഓർമ്മവരുന്ന നമുക്ക്‌ ഒരിക്കൽ പോലും ഇനിയും അങ്ങനെ. ഇല്ലാതിരിക്കാൻ നമുക്ക് ഏഹ് മനസ്സില് അങ്ങനെ വരും, കാരണം അത്രയേറെ ബുദ്ധിമുട്ടുകളും. എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പിന്നെ പ്രവാസികള് അവര്. അവർക്ക് ഇപ്പൊ സ്വന്തം നാട്ടിലേക്ക് വരാനോ കുടുംബത്തെ കാണാനോ ഒന്നും. ഒന്നും ഏഹ് പറ്റിയിരുന്നില്ല.
പറഞ്ഞാൽ അവർക്ക് നാട്ടേക്ക് വരാൻ പാടില്ല ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ പാടില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു അപ്പോ. എങ്കിലും അതൊക്കെ നമ്മള് മറികടന്നു ഇപ്പൊ ഈ വഴിയിൽ ഇങ്ങ് ഇതുവരെ എത്തി ഇനി. ഇത്രമോ ഒരു ദുരന്തം നമുക്കൊന്നും വരാതിരിക്കട്ടെ. എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അതേ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ ഇനി ഇതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം.
ആഹ് സംസാരിക്കാം ഓക്കേ ശരി.